എന്തക്കണ്ടറ
എന്താ സുഖന്നെ ഫുൾടൈം ഫോണിലാണല്ലോ.
ആഹ് അതെ ഞാൻ പറയാൻ നിക്കുന്നു കാരണം ഇയ്യ് വിളിച്ചേക്കെന്നെ ഫോണ് പെട്ടെന്ന് അറ്റൻഡ് ചെയ്തല്ലോ.
അതെ അതെ വെറുതെങ്ങനെ നിക്ക ഒരു പണില്ല പിന്നെ ഫോൺ ഉപയോഗിക്കാതെ വേറന്നു നമ്മ മനസ്സ്ക്ക്ര്നില്ല ഒർക്കത്തിലൊക്കെ ഫോണെന്നെള്ളൂ, അത് നമ്മള് ഭയങ്കര പ്രശ്നം മനസ്സിലാക്കണ ഫോണ് ണ്. ആക്കാനും പറ്റണ്ടില്ല ഒരു ഫോണ് ഇത് ഇങ്ങനെ ഒരു ലഹരി മോഡലിങ്ങനെക്കെണ് ഒരു നമ്മളിപ്പോ ജസ്റ്റ് ഒരു അഞ്ചിറ്റ് വീഡിയൊണാ ചാരിച് നിക്കും ന്നൊരു ന്തേലു ൻസ്റ്റാട്ക്കും അപ്പ അത്ങ്ങന പിന്നേം പിന്നേം പിന്നൊരു മണിക്കൂർ കയിഞ്ഞിട്ടേക്കാരം നമ്മള് ഓർക്ക എന്തിനാപ്പൊ മ്മള് ഇടുത്തത് ആ ഒരു ഞൻ ഇത് മനസ്സിലാക്കണ്ടത് അതിപ്പോത്തത്തില് ഞാ
അതെ അതെ ഞാനൊക്കെ ഇയ്യ് പറഞ്ഞമാതിരി പ്പൊ ഫോണില്ലാതെ നടക്കുല പ്പൊ നമ്മള് ഒറക്ക ച്ചഫോണ ആദ്യം നോക്കണ മറ്റേതൊക്കെന്ന് പറഞ്ഞയിഞ്ഞാല് നമുക്ക് നീച്ച് കഴിഞ്ഞാൽന്ന് ആയാസപ്പെട്ട്, നമ്മ അടുക്കളേക്കൊന്ന് അപ്പോംചായക്ക കുടിച്ച് ടൈയിം ണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പത്തെ നമ്മളെ സംബന്ധിച്ചു നമ്മെളെ കുട്ടികളെ പറ്റി പറയയാണെങ്കി ഇപ്പ ചെറിയ കുട്ടികൾക്ക് ഒര് ഒരു പെറ്റ കുട്ടികൾക്ക് അവർക്ക് എന്താണ് ഇപ്പ കിട്ടണ ഫോണാണ് ഇപ്പ ഫോണില്ലാതൊരു ഒരു ഒരു കാര്യം ചെയ്യ നമ്മളെ കായ്ച്ചപാടില്പ്പൊ നടന്നോണ്ടി ഈ ഫോണിന്റെപയോഗം ഒരുപാടൊരുപാട് കൂടീട്ടുണ്ട് അന്നൊക്കെന്ന് പറഞ്ഞഴിഞ്ഞാല് നമ്മക്ക് ന്റോരു കാഴ്ച നിക്ക് പത്താം ക്ലാസ്ന്നൊക്കെണ് അല്ല ഏട്ടാം ക്‌ളാസ്സന്നോക്കേണ് ഫോണ് കിട്ടണേ അതും അന്ന് ക്യാമറ ക്ക ക്യാ മാത്രള്ള ഫോൺ സാധാ ഈ സ്വിച്ച് മോഡല് ഫോണൊക്കെണ് ഇപ്പൊത്തെ കുട്ടി ഇത് ന്നെന്നെ നമുക്ക് ഐഫോണും മറ്റേ സാംസങ്ങിന്റെ ടോപ്പ് ടോപ്പ് ഫോണുകളൊക്കെയാണ് കിട്ടുന്നത്. നമ്ക്കെ - വീഡിയോ, കാണാതെ ചോരെറങ്ങാത്ത അവസ്ഥ അതുപോലെ തന്നെ ഈ വ എന്ത് എന്ത് കാര്യത്തിലും, ഫോണ്, നിർബന്ധമാണ്, ഈ, ഫോൺ കൊണ്ട്, ഒരുപാട്, ബുദ്ധിമുട്ടുകൾ, ണ്ട്, ട്ടോ, അന്റെ, കാർ അനക്കൊക്കെന്നാ, ഫോണൊക്കെ, കിട്ടിയേത്
ഇന്റെ, സാ ഫോണ്, ഞാനൊരു, ഒന്നാമത്, കണ്ട്രോ, നമ്മളെ, ഫാമിലിയൊര്, ഒര്, കണ്ട്രോൾഡ് ആണ്, എല്ലാ വിഷയത്തിലും നമ്മള, പേരെന്റ്സാണേലും, അപ്പൊ, അവര്ന്ന്പറഞ്ഞാല്, ഈ, പ്ലസ്ടു കയിഞ്ഞു, ഡിഗ്രിക് ഇക്ക്, ഫോണ്, ഈ, സ്വന്തായിക്കാണ്ട്ര്, ഫോണ്, തരണ് ട്ടോ, കാരണം, മ്മള്, വീട്ടിലെ ഫോൺ ഉപയോഗിക്കും, അത്, സ്വഭാവികാണ് പിന്നെ സ്വന്തമായി കണ്ടൊരു ഫോണ് വാങ്ങണൽ നമ്മളുടെ സ്വാഭാവികമായാലും ഡിഗ്രി ആ ഒരു ടൈമക്ക ഡിഗ്രി അഡ്മിഷന്റെ ടൈമിലാണ് ഞാൻ ഫോൺ വാങ്ങുന്നത്ത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപകാരം മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പ ഞാ ന് ഒരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് എന്ന നിലക്ക് ഇച്ച്വല്ലാ ഈ ഫോണിന്റെ ഒരു ഉപയോഗം അത്രയും ഞാൻ അനുഭവിക്കുന്നു കാരണം ഫോണിൽ സ്വാഭാവികമായി സ്കൂളിൽ കോളേജുകളിൽ ഫോണ് ഭയങ്കര സ്ട്രക്റ്റിലി ഭയങ്കര നിരോധിച്ച സാധനമാണ് അപ്പൊ ഇങ്ങനെ ഫുൾ ടൈം ഫോൺ ഉപയോഗിക്കാ എന്നുള്ള സിസ്റ്റം ഞാ ഇപ്പ ഇല്ലായിരുന്നു പിന്നെ ഇപ്പോ ഫോണൊക്കെ കിട്ടിയപ്പോ ആ പിന്നെപ്പോ ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഈ ഫോൺ ഉപയോഗം പിന്നെ ഞാനിപ്പ കുറച്ച് ഒരു കണ്ടട്രോളിലാണ് ഞാൻ ഇപ്പോ മനസ്സിലാക്കുന്നത്. ഇപ്പ ഡെയിലി ഒരു ലിമിറ്റ് വെച്ചിട്ടി ണ്ട് ഇപ്പോ ഇൻസ്റ്റ ഒക്കെ ആണങ്കിലും ഒരു രണ്ട് മണിക്കൂർ ഞാൻ ലിമിറ്റ് വെച്ച ആ രണ്ട് മണിക്കൂർ മണിക്കൂർ മാക്സിമം യൂസ് ചെയുള്ളൂ ആ ടൈം ആയാൽ ഓട്ടോമാറ്റിക് ഞാന് ഓഫ് ആക്കും ഓട്ടോമാറ്റിക്കലി ഡിസ്ഏബിൾ ആക്കും യി പോകും ഞാൻ ആ സിസ്റ്റം ഇപ്പം നിലവിൽ വർക്ക് ചെയ്ണ്ട് അപ്പോ അതുകൊണ്ട് ഒന്നര മണിക്കൂറൊക്കെ ഞാന് ഉപയോഗിക്കുള്ളൂ ഞാനിങ്ങനെ അന്തം ഇന്റെരു ചങ്ങായി ഇണ്ട് ഓന് ഒരീസം ഒമ്പത് മണിക്കൂർ ഇൻസ്റ്റ മാത്ര ഉപോഗിക്കണ്ട് അതായതിന്റെ ടോട്ടൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒമ്പത് റ്റു പത്ത് മണിക്കൂറെ ഇന്റെ ടോട്ടൽ ഫോൺ ഉപയോഗം ആ ഒരു ടോട്ടൽ ഫോൺ ഉപയോഗം ഓന് ഇൻസ്റ്റയിൽ മാത്രം യൂസ് ചെയ്യ ഓന്റെ ഉപയോഗം ഓന്റെ ഫോൺ നോക്കിയപ്പോ കണ്ടത് അത്തറിം ഒരു ബെറ്ററാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഫോൺന്ന് പറഞ്ഞത് വേറെ ഒരുപാട് തരത്തിൽ നമ്മളെ ഇപ്പോെ കുട്ടികൾറിയ ഇപ്പൊ ഒരുപാട് വാർകൾ നമുക്കറിയാം കുട്ടികൾക്ക് ഫോൺ കൊടുക്കാത്ത ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളണ്ട് അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ നമ്മളിപ്പോ ഇപ്പോഴും ഈ അടുത്ത വരെ വാർത്ത കുട്ടിക്ക് മൊബൈൽ ഫോൺ രക്ഷിതാവ് കൊടുത്തില്ല അതിന്റെ ഒരു വിഷമത്തില് ഒരു ആ ചെയ്തു അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ ഇപ്പൊ മൊബൈൽ കൊണ്ട് വരണ്ട് എന്നാ ഒരു തലക്കെ സാധനാണ് നമ്മള് യൂസ് എങ്ങനെയാണ് ചെയ്യ അതിനനുസരിച്ച് നമു ക്ക് ഒരു മൊബൈൽ ഫോണ് നല്ല രീതി ചെയ്യാണെങ്കില് എത്രയോ നല്ലതാണ് കാരണം ഒരുപാട് മേ സാധ്യതകള്ണ്ട് മൊബൈല് കൊണ്ട ജോലി കൊടുക്കുകവാണെങ്കിലും അല്ലെങ്കിൽ നല്ല സമ്പാദിക്കാനാണെങ്കിലും നല്ലൊരു സാധ്യത മൊബൈലുണ്ട് എന്ന അപ്പോ അത് ദുരുപയോഗമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളൂണ്ട് അതിന്റെ അത് നെഗറ്റീവ് വശങ്ങളുണ്ട് അതാണ് മൊബൈലിന്റെ ഒരു ഇ അതിനെ പറ്റി പറയുമ്പോ പോസിറ്റീവ് വശം ഒരു ഭാഗത്ത് നടക്ക ഡബിൾ ആയിട്ട് നെഗറ്റീവ് ഉണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതെ എന്തായാലും ങ്ങള് പറഞ്ഞത് ശരിയാണ് ഇപ്പോ ഈ കുട്ടികൾക്കൊക്കെന്ന് പറഞ്ഞഴിഞ്ഞാല് കൂടുതലായിട്ട് ഈ ഫോൺ ഇല്ലാതപ്പോ ഒന്നും നടക്ക്ണില്ല ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അടക്കം നമുക്ക് ഫോൺ വേണം. ഇപ്പൊ ഈ ഫോൺ കൊണ്ടുള്ള ഒരുപാട് ദുരുപയോഗം ഉണ്ട് ഇങ്ങള് പറഞ്ഞമാരി ഇപ്പോ ഈ കുട്ട കുട്ടികൾക്കൊക്കെ ഈ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഈ പ്രണയോ കാര്യങ്ങളൊക്കെയ അവർക്കെന്നെ നാലഞ്ച് ഗ്രൂപ്പ്ണ്ടാവും അ അതിന്ന് കുട്ടികളെ സംസാരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പിന്നെ ഇപ്പോ പത്താം ക്ലാസ് കിട്ടുമ്പോ തന്നെ പിന്നെ കാര്യങ്ങൾ കൈവിട്ട് പോകു പിന്നെ ഓൽക്ക് ഓലെന്ന മതി അങ്ങനത്തെ ഒരു ചിന്താഗതി ആ അഥോ വാപ്പക്ക് ഉമ്മാക്കും ഒ ഒരു റോള് ഒരു ജീവിതത്തില് മക്കളെ കാര്യത്തി ഇ കാരണം ഈ ഒരു രീതിക്ക് ഭവിഷ്യത്ത് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ അതങ്ങനെ പിന്നെ നമുക്കി ഈ മൊ മൊബൈൽ ഉ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുക്ക് ഇപ്പൊ ഈ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുക്ക് ഒരു ഫോൺ അല്ലെങ്കിൽ ഇപ്പോ ഇലോകത്തുള്ള ഒരു എന്ത് വിവരമണ്ടെങ്കില ഇപ്പോ നമ്മള് വിരൽ തുമ്പിൽ എത്തുന്ന ഒരു കാല എത്തി ഒരു കാലത്ത് നമുക്കിത് മറ്റുള്ളവർ പ്പൊ എഴുതി അയച്ചിട്ടു വേണം അല്ലെങ്കിൽ പറഞ്ഞ വാർത്ത കണ്ടിട്ടിപ്പോ ഇപ്പോ ടി വി നൊന്നും ആരും ആശ്രയിക്കില്ല പണ്ടൊക്കെ ടി വിയിരുന്നു എല്ലാരും ഇപ്പൊ ടി വി പോയിട്ട് അതുപോലെപ്പോ കമ്പ്യൂട്ടറിനെക്കാട്ടിലും എന്താ ഒരു എന്ത നല്ലൊരു എന്താ പറയാ ഈ ഉപകര ബൈ മൊബൈൽ എന്ന ഉപകരണ ഇപ്പോ ഈ കമ്പ്യൂട്ടറിനെക്കാട്ടിലും ഉഷാറായിട്ടാണ് ഇപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോൺ വിളിക്കണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കണെങ്കിൽ ഇപ്പോ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലുള്ള വ്യക്തികളെ കണ്ട് സംസാരിക്ക അല്ലെങ്കിൽ അടക്കം ഇപ്പം മറ്റേത് നമുക്ക് ഈയൊരു പൈസ ഇടപാട് എന്ന് പറഞ്ഞൽ ഫോണിൽ കൂടി ഇപ്പൊ ഫോണിൽ കൂടി പൈസ ഇടപാട് അതൊക്കെ നല്ല ഉപകാരല്ല കാര്യം തന്നെ കാരണം ന്താ ചോയ്ച്ച് കയിഞ്ഞാല് ഇപ്പോ നമുക്ക് ഒരു ഒരു ലക്ഷത്തിന്റെ അപ്പർത്ത് നമ്മളെ കയ്യില് ക്യാഷ് ഉണ്ട്ന്നുണ്ടെങ്കില് അത് നമുക്ക് കയ്യില് ഹോൾഡ് ചെയ്യേണ്ട അല്ലെങ്കി കയ്യില് വെക്കേണ്ട ആവശ്യല്ല അത് നമുക്ക് ഈ മൊബൈൽ കൂടി തന്നെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അയ്നനുസരിച്ച് പേയ്മെന്റ് അല്ലെങ്കി അത് അ അയ്ല്ള്ള റിസ്ക് കോറെണ് കാരണം നമ്മള് ഒരു സ്ഥൽത്ത്ക്ക് ദീർഘയാത്ര പോകാണ് ന്ന്ണ്ടെങ്കി അവിട്ക്ക് ഇപ്പോ എത്ര ഉർപ്യ നമ്മടെ കയ്യില് വേണെചാ ഫോണിലാണെന്നുണ്ടെങ്കി നമുക്ക് ധൈര്യായിട്ട് പോവാ കാരണം നമ്മടെ കയ്യിന്ന് ആ പൈസ പോവ്ന്ന പ്പള്ളോരു പേടിയോണ്ട പിന്നെ ഇപ്പൊ ഈ ഒരു പൈസ ഇടപാട് കച്ചോട സ്ഥാപനങ്ങള് ഈ ഒര് എടപാട് ന്റെ ഈ സ്കാനറ് ഇല്ലാത്തോരു ഷോപ്പ് നമ്മെളെ കാഴ്ചപ്പാട് ഇല്ല അത് ഇല്ലാതെ കാലം നമുക്ക് ഈ മൊബൈൽ ഫോണ് അത്യാവശ്യാണ് കാരണം മൊബൈൽ ഫോ ഫോണോണ്ട് അമ്മക്ക് ഈ എടപാട് നടത്താനൊക്കെ ഒരു വളരെ ഹെൽ ഇതിനെ കാട്ടിലും കൂടുതൽ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ കൂടുതൽ ഈ ഒരു മൊബൈൽ ഫോണോ മറ്റുള്ളവരുടെ ഫോട്ടോ വെച്ച് അങ്ങനെ ഒരുപാട് ഉപദ്രവ കരമായി കാര്യങ്ങളും ഇപ്പ നടക്ണ്ട് നല്ല കാര്യങ്ങളും നടക്ണ്ട് എന്നാണ് ഇന്റെ ഒരു കാഴ്ചപ്പാടില് ഇപ്പ താങ്കളുടെ അഭിപ്രായ ഇത്തിരി ഇതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ് ഫോണോണ്ട്?
അതാണ് നല്ല വശങ്ങള് പറയുമ്പള് ഒരുപാട് നല്ല വശണ്ട്, ഇപ്പോ നമ്മളിപ്പോ ഇപ്പഴത്തെ കാലത്ത് അങ്ങനെ സ്റ്റേഡിമ പഠനത്തിന്റെ എഡ്യൂക്കേഷൻ ഫീൽഡ് നോക്കാണെങ്കി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഓൺലൈൻലാണ് നടക്കണത്, ഓൺലൈൻലാണ് ഇപ്പോ കാര്യങ്ങള് ഇപ്പോ അവര് നമുക്കൊരു യൂട്യൂബ് വീഡിയോ കാണണന്നുണ്ടെ ഒരു സാധനം നമുക്ക് മനസ്സി മനസിലായിട്ടില്ല അപ്പൊ അത് മനസ്സിലാക്കണെങ്കി ചെലപ്പോ ചാറ്റ് ജിപിടി പോലുള്ള ഒരുപാട് സാധനം യൂസ് ചെയ്യണം, അപ്പോ അതൊക്കെ യൂസ് ചെയ്യാന്നു ഇതിന്റെ നല്ലൊരു വശാണ്, അത് പഠിക്കാനാണ് ഈ എജ്യൂക്കേഷൻ പർപ്പസിനാണ് ആ ഒരു ഉദ്ദേശത്തിലാണ് അതോണ്ട് ഭയങ്കര ഉപകാരം നമുക്ക് ഇതൊണ്ട് കിട്ടണ്ട് പിന്നെ അതുപോലെ ഇങ്ങള് സൂചി പറഞ്ഞ പോലെ തന്നെ നമ്മള ഈ ഇപ്പഴത്തെ ഈ ഈ ഈ നമ്മളെ പൈസേന്റെ വിഷയം പൈസ സ്വാഭാവികായിക്ക ഇപ്പ ത്തെ കാലത്തെല്ലാരും പൈസ ഒരു ഇപ്പൊ എല്ലായിടത്തും നല്ല പൈസേണ്ടാവും, ആ പൈസേ കൊണ്ടിങ്ങനെ ഫോൺ നമ്മടെ ഫോ കീ ഷെയർ ഇട്ട് എടുക്കാ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ച് എന്തായാലും ക്യാബില് ഒരു ചെറിയ ഫോൺ ഉണ്ടെങ്കില് അത് ആ ഒരു ഫോണിന് തന്നെ പത്ത് ഇരുപത് ലക്ഷം, നമുക്ക് ഒരു ഫോൺ തന്നെ വെക്കാ എവടെ എപ്പളും വാണേ ചെലവാക്കാ അതൊരു എല്ലാർക്കും ഭയങ്കര ഒരു യൂസിങ്ങാണ് ഇതിൻ്റെ, മൊബൈല് കൊണ്ട് യൂസിങ്ങാന്നിള്ള ഏറ്റവും മൊബൈൽ പണം കൊണ്ടാ കൊണ്ടടക്കാനൊരു ഭയങ്കരൊരു സുഖാണ്, ഈ ഒരു മൊബൈല് ഉണ്ടായോണ്ട്, ഞാനിപ്പോ ചിന്തിക്കായിരുന്നു നമ്മള് ഈ ഇൻ്റെ ഇപ്പോരു ഇൻ ഇൻ്റെ വല്യ ഉപ്പൊക്കെ ഇപ്പൊ ഈ മൊബൈല് യൂസ് ചെയ്യലില്ല ഞാൻ ഇങ്ങനെ ആലോചിക്കും, എങ്ങനെയാണ് ഇവരൊക്കെ ഫോൺ ഉപയോഗിക്കാതെ ജസ് നിക്കാ? എന്നാ ഞാൻ എപ്പഴും ചിന്തിക്കലിണ്ട്, ഇങ്ങനെ ഇപ്പോ ഒരു ഫോൺ ഉപയോഗിക്കാതെ ഒരു ദിവസം ചിലവഴിക്കാ ജസ്റ്റ് നമ്മളെപ്പോലെ ഒരു ആ ക്ക് ഒരു മണിക്കൂറ് ഉപയോഗിച്ചില്ലെങ്കി തന്നെ ഒരു ഭയങ്കര തല വേദനയാണ് ആഹ് ആഹ് ഒരു ദിവസം അങ്ങനത്തെ ഒരാള് അപ്പൊ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്ത് അവര് എങ്ങനെയാണ് ഒരു മണിക്കൂറ് ഒരു ദിവസം മൊബൈല് യൂസ് ചെയ്യാതെ ജീവിക്കാ, വെറും ഇത്ര ടച്ചും ഇല്യാതേ മറ്റേ ഒരു നോക്കിയേൻ്റെ മൊബൈലിണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാ, അല്ലാണ്ട് ഗെയിമും ഇല്യ മറ്റേ സാധനോം ഇല്യ വെറും കോളെയ്യാ ആഹ് ഒരു ഉദ്ദേശാണ് അവര് അവരുടെ ഉപയോഗിക്കുണുള്ളൂ. എന്താറിയില്ല അത് പോലത്തെ ഓരോ താല്പര്യാണ് ഞാൻ മനസ്സിലാക്കുന്നേ നമുക്ക് ആ ഒരു രീതിയില് അങ്ങനെ ഭയങ്കര ബൃഹത്തായി കാണ്ട് ഇങ്ങനെ ഇൻട്രസ്റ്റ് കൂടിയോണ്ട് ഈ കാര്യം ഞാൻ മനസ്സിലാക്ക്ണ് ഇത്ര ഒരു ചിന്ത സാധിക്കുന്നു മനസിലാക്കണം അതൊക്കൊരു ചലഞ്ച് പോലെ എടുക്കുമ്പോ നമുക്ക് സിമ്പിളായി മനസിൽ സാധിക്കും, ഇപ്പൊ ചില മൊബൈലൊക്കെ ഇപ്പൊ കേട നമ്മള് അങ്ങനൊക്കെ ജീവിക്കേണ്ട അവസ്ഥണ്ടയ്ണ്ടായിപ്പ എന്റെ ജീവിതത്തിൽ പലപ്പ ഉണ്ടയ്കൺ അങ്ങന്നെ മൊബൈൽ യൂസ് ചെയ്ത പലപ്പോഴും മൊബൈലക്കയാണ് നന്നിട്ട് നന്നാക്കകൊടുകും അത് കിട്ടില്ല രണ്ടീസും അപ്പ ആദിസങ്ങളക്കെ മൊബൈലില്ലാതി ക്കാന്നുള്ളതാണ് ഞാൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥക്ക ന അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ സംബോ നമ്മ ഒരു സിം പ്ലാന് ക്ഷെ നമ്മള ഇതിനോട് ഇങ്ങനെ പൊരുത്തിപ്പെട്ട് ഇങ്ങനെ അതിനോട് ഇങ്ങനെ പ്രീണപ്പെട്ട് പോയിട്ട് ബൈക്കിങ്ങനെ പോയി അയിലിങ്ങനെ ആയി ആയി ആയി ഇരുമുക്കളം മാറിക്കാൻ തോന്നാത്തൊര അവസ്ഥയാണ് ഇത് കൊണ്ട്വരന്നെ ഒരുപാട് ഉപകാര്ണ്ട് ഇപ്പ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ആണെങ്കിൽ ബിസിനസ്സ് ഫീൽഡില് അങ്ങ് എന്തുകൊണ്ടും ഭയങ്കരിത പ്പ സോഷ്യൽ മീഡിയൊക്കെ ആണെല് ഇപത്തെ ഏത് കച്ചോടാണെങ്കിലും വെറും പ്പ ഒർ ന നാട്ടിൽർ മാർത്താനണ്ടന്നും ഒരു കച്ചോടട്ടില്ല ഇപ്പോ എല്ലാരും ഇത്തരങ്ങള് ഈ സോഷ്യൽ മീഡിയലൂടെ അങ്ങന ബ്രാൻഡിങ്ങ് ചെയ്യ അതിലൂടെെ ഒരു ബിസിനസ് ഭയങ്കര ഉയർചെല്ത്ത അതിനൊക്കെന്താലും മൊബൈല് വാണം മൊബൈ ല് വാണം സോശ്യൽമീഡിയക്കക്കെന്നെ പിന്നത്പോൽതന്നെ എ്ജ്യൂക്കേഷനിലെക്കിനു മണി ട്രാൻ പൈസ ട്രാസ്ഫർ അതൊക്കെ നോക്കുമ്പോ തന്നെ എന്തുകൊണ്ടും ഒരു ഉപകാരം ഉണ്ട് എന്ന ഇതിനെക്കെ അപ് അപ്പുറങ്ങള്ലാട്ട് ഇരട്ടിയായിട്ട് ഇതിന് നെഗറ്റീവഷോണ്ട്ന്നുള്ളതാണ് ഏറ്റോം വല്യ പ്രശ്നം ഈ മൊബൈലോണ്ട്
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതെ ങ്ങൾ പറഞ്ഞക്കെ ശരി കാർണന്ന ഇതിന് നല്ല കാര്യങ്ങളുണ്ടെ ഇപ്പൊ എന്ത് കാര്യത്തിനും അനൊരു നല്ല കാരോണ്ടാവും ഒരു ദോഷ ഇത്ണ്ടാവും പഠനത്തിനൊക്കെ പ്പ നമ്മള ആ കൊറോൺ റ്റയ്മിലൊക്കെ കുട്ടികൾക്ക് ഏറ്റോം കൂടുതൽ ഉപകാരപ്പെട്ക്കണെ മൊബൈൽ മൊ മൊബൈല് കൊണ്ടാണ് കാർണം ഒരുപാട് കുട്ടികൾ പഠനം രീതിയൊക്കെ മാറി അത പഠനത്തിന്റെ ശൈലിന്നെ മാറിയവിടെ പോയി പഠിക്കാന്ന് വീട്ടിൽ നിന്ന് പഠിക്കാ എന്നുള്ളോരു മേ മെത്തേഡ് ആയി വന്നൊ ണ്ട് എന്തായാലും എല്ലാവർക്കും അത്ഈ ഫോണ് കൊണ്ട് ഉപകാരപ്പെട്ടുന്നന്നെ പറയാൻ പറ്റും പിന്നെ മെയി നായിട്ട് നമ്മള് ഈ എടപാട് കാര്യത്തിലെക്കെ ഈ ഒരു ഫോൺനെ കുറിച്ച് എടുത്ത്പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊ ക്കുമേലക്കെ നമുക്ക് ഈ ഒരു ഈതിന്റെ പ്രശ്നങ്ങളും ഒരുപാട് വിശകലനം ചെയ്യ ചെലതൊക്കെ പറയന്ന ഒരുപാട് സമയം ആവുന്നുള്ള ഒള്ളകൊണ്ട് നമുക്ക് ഇതിനെ കുറച്ചേ പിന്നീട് ഞാൻ വിളി ക്കണ് ണിട്ട് നമക്ക് സംസാരി ക്കെറച്ചിട്ടോ ശരി എന്നാ
അതാ ശരി ശരിന്നാ